എന്തൊക്കെയാ വർത്താനം?
സുഖം തന്നെ നിങ്ങൾക്കോ
സുഖം
ചായ ഒക്കെ കുടിച്ചോ
ചായ കുടിച്ചു
പിന്നെ എന്താ പരിപാടി പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ലല്ല പണി എടീക്കൂടെ ഇട്ക്കും അയിന്റെടെ കൂടെ ഇതും
അതെയൊ ആഹ് എല്ലൊന്നും എട്ത്തില്ല ഇപ്പ കു ഇങ്ങക്ക് കുട്ട്യളൊക്കെണ്ടോ
ആഹ് ഒര് മോന്ണ്ട്
ആഹ് ആഹ് ഇന്ന് ക്ലാസ് ലീവായിരിക്കുലേ
ക്ലാസ് ലീവാണ്
ആഹ് ആഹ്
എന്തെട്ക്കാ
ഇപ്പൊ ഇങ്ങനെ ചായൊക്കെ കുടിച്ച് വെറ്തെ ഇരിക്കാണ് ഇപ്പൊ അടിച്ചുവാരി തൊടക്കണം പാത്രം കൈകാനൊക്കെണ്ട്
ആഹ് കല്യാണം കഴിഞ്ഞിണ്ടോ
ഇല്ലല്ല പഠിക്ക്യ
ആഹ് വേറെന്തേക്കെ? വർക്കെയ്യ്ണ് ഞാനും പഠിക്ക്യാണ്
ഏഹ് എന്താ പഠിക്ക്ന്ന്
ഞാന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻല്ലേ
ആഹ് ആഹ് ആഹ് പഠിച്ച് കഴിഞ്ഞോ
ഇല്ല ഇല്ല അത് ഒരു മാസം കൂടെണ്ട് ഏഴ് മാസത്തെ കോഴ്സാണ് അപ്പന്നെ ഒരു മാസം കൂടെണ്ട്
ഏഹ് ഇങ്ങക്ക് എന്നും ഡെയിലി ക്ലാസ്ണ്ടാവോ
ഡെയ്ലി ക്ലാസ് ചോയിച്ചാ ശനിം ഞായറും അവധിയാണ്
ആഹ് ആഹ് നിങ്ങള് കുട്ടിനെ സ്കൂളിലാക്കിട്ടാണോ പോവല്
കുട്ടിനെ ആക്കിയില്ല ഓന് മൂന്ന് വയസ്സായിട്ടൊള്ളൂ
ഏഹ് അപ്പൊ നിങ്ങള്ന്താ ചെയ്യല്
ഇവടെ ഇമ്മാന്റെട്ത്ത് നിക്കും ഇമ്മാനെ കിട്ടിയാ മതി ആഹ് ഇന്റെ ഉമ്മാനിം പറ്റും ആഹ് അതെ
നിങ്ങള് നിങ്ങളെ വീട്ടിലാണോ നിക്കല്
ഇപ്പോ ഹസ്ബന്റിന്റെ വീട്ടിലാണ്
ആഹ് ആഹ്
ഇന്റെ വീട്ട്ക്കും പോവും
ആഹ് ആഹ്
പോവാനായിണ്ട് ഹസ്ബന്റ് ഈ മാസം വരും അപ്പൊ പിന്നെ കൊറ്ച്ചീസും പോയി നിക്കണം
അതെയൊ
ഉം വേറെന്തേക്കെങ്ങട്ട് ഫുഡോക്കായോ
ള്ള ഭക്ഷണൊക്കായോ ഇല്ല ഇവടെ ഇപ്പാക്കുന്നൊള്ളൂ
ആഹ് ചോറും തോരനൊക്കെ വെച്ച്ണ്ട്ഞ്ഞ് മീൻ വെക്കാണ്ട് അല്ലാത്തൊക്കെ കഴിഞ്ഞ്ണ്ട്
പണിയൊക്കെ കഴിഞ്ഞോ പണിയൊക്കെ നേരത്തെ കഴിയ്യോ
ആഹ് നേരത്തെയിച്ചാ ഒര് പന്ത്രണ്ട് മണിയാവുമ്പോത്തിന് തീർക്കും
ആഹ് ആഹ് പണി കഴി നമ്മളെപ്പോഴുംചരിക്കും പണിയൊക്കഴിഞ്ഞാ നമ്മള് എപ്പഴും വിചാരിക്കും പണിയൊക്കെ നേരത്തെ കഴിക്കണംന്ന് പക്ഷെ എത്ര നോക്കിയാലും ഫോണിലൊക്കെ കളിച്ചാ പിന്നെ സമയം പോവുന്ന അറിയൂല അങ്ങനെയങ്ങ് ഇര്ന്ന് പോവും ഇങ്ങള് ഞായറാഴ്ച്ചോക്കെ ദിവസങ്ങള്ലൊക്കെ പൊറത്തൊക്കെ പോവാറുണ്ടോ ഞായറാഴ്ച്ച ദിവസങ്ങളിൽ പൊറത്തൊക്കെ പോവാറ്ണ്ടോ
ഞായറാഴ്ച്ച ഹസ്ബന്റ്ണ്ടെങ്കില് പോവും പക്ഷെ ഇപ്പ ഹസ്ബന്റ് ഇല്ലല്ലോ നാട്ടില്ണ്ടേ പോവും ഇല്ലല്ലാ ഹസ്ബൻഡ്
ഒറ്റക്കെടെം പോല്ണ്ടാവൂലല്ലേ കുട്ടിള്ളോണ്ട്
ഇല്ലല്ല ഒറ്റക്ക് എന്നും ക്ലാസ്സിന് പോണൊണ്ട് വി നിക്കനെക്കാരം പിന്നെ തോന്ന
ആഹ് അതാണ്. പിന്നെ ഒന്നാമത് മയയല്ലേ, അപ്പൊ നമുക്ക് പൊർ ങ്ങനെ പോകാനോ നമുക്കൊരു മടിയായിരിക്കും.
അതെ.
നിങ്ങള് പൊറത്ത് പോവാറുണ്ട് ഇങ്ങനെ
ആഹ് പൊറത്ത് പോവും, ഫ്രണ്ട്സിന്റെ കൂടെല്ലം പോവും. ഫ്രണ്ട്സ്ന് തന്നെപ്പൊ ഒഴിവില്ലാത്തോണ്ട് എല്ലാരും പ്ലാൻ ചെയ്തിട്ടങ്ങനെ പോകലാ.
അ ആഹ് നമ്മള് എന്നും ഇങ്ങനെ പ്ലാനിങ് നടക്കും പക്ഷേ, പോക്ക് എപ്പളെങ്കിലൊക്കെ നടക്കുള്ളൂ.
അത് ശരിയാ ഞങ്ങളങ്ങൻത്തന്നെണ്ട്.
ആഹ്, പക്ഷെ എല്ലരും ഒരുമിച്ച് കണ്ട് കിട്ടിയാ നല്ല രസായിരിക്കും. കാണാനാണെ ഭയങ്കര പണിയാ.
ആഹ് അത് ശരിയാ.
എല്ലർക്കും എല്ലരുതായ തെര്ക്കൂണ്ടാവൊല്ലോ.
നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒപ്പരം കിട്ടും നമ്മള് ക്ലാസ്സ്ന്നൊക്കെ എപ്പളും കാണുന്നത് കൊണ്ട്
ആഹ്
പഠിത്തം കഴിഞ്ഞഴ്ഞ്ഞാ പിന്നെ എല്ലരും ഓരോരുത്തരും ഓരോ വയിക്കാവല്ലോ.
ആഹ്
അതാണ് നമ്മള് പത്താം ക്ലാസ്, പ്ലസ് വണ്ണ് ആ ടൈമിലൊക്കെ നല്ലോം പോയിണ്ട്.
ആഹ് ഞങ്ങള് ഡീ ഞാൻ ഡിഗ്രീന്റെ സമയത്ത് എപ്പളു വീട്ടിലിരിക്കലന്നെല്ല. മാ എപ്പളും ആയ്ച്ചേല് പൊർത്ത് പോകും ങ്ങനെ. ശനിം ഞയറൊക്കെ ഇപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഫുള്ള് കൊറവാ.
ആഹ് ഞങ്ങളും തന്നെ
നമ്മളങ്ങനെ യാത്ര പോണം. നമ്മുക്ക് ഒരു നമുക്ക് മനസ്സ് ഒക്കെ ഒര് സമാധാനാണല്ലോ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെക്കെ പോകുമ്പോ
ആഹ് ആഹ് ആഹ്
ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ അതൊക്കെ മാറീട്ട്
അതാണ്, ഞാനിപ്പതന്നെ ക്ലാസ്സിന് പോകലൊട്ങ്ങി.
ഇപ്പങ്ങനെയാ?
ആഹ് ഓരൊക്കെ ഞങ്ങള് ബ്രെയ്ക്ക് കിട്ട്ണ ടൈമില്, പൊർത്തൊക്കെ പോകും ഫുഡയിക്ക ക്കാൻ അങ്ങനെയൊക്കെ
ആഹ് ഇപ്പ എല്ലരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയാലും ആഹ് നല്ല വൈബ് ആണല്ലോ എല്ലരും
ആഹ്
പണ്ടൊക്കെ കോളേജിലൊക്കെ പഠിക്ക്ണ സമയത്ത് ഒരു ഗാങൊക്കെ ആയിട്ട് അങ്ങനെക്കേണല്ലൊ ഇണ്ടാവല്
ആഹ് കോള് വര്ന്ണ്ടോ?
ആഹ് അതേ.
ആഹ്
പിന്നെന്തെക്കെ?
ഏതാ ഫോണ്?
ഇന്റെ ഫോണോ?
ആഹ്
ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ ഐഫോണ്
അയില് വർക്ക് യ്യൊ
ഇല്ല വർക്ക് ചെയ്യാൻ പറ്റൂല
ആഹ് ഞാനും അതുപോലെ തന്നെ ചെയ്യണത്
ആഹ് നിങ്ങളെ ഫോണും ഐഫോണാണോ
ആഹ് ആഹ്
ആഹ് എല്ലരും അപ്പൊ പറയും ഇങ്ങനെ ഇപ്പൊ ഐഫോൺ ഉണ്ടായിട്ട് എന്തായ അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ലല്ലോന്ന്
ച്ചെല ആപ്പുകളൊന്നും കിട്ടൂല്ല
കിട്ടൂല
പക്ഷെ ഇങ്ങനെ ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊക്കെ ആൾക്കാർക്കൊക്കെ ഐഫോൺ ഉണ്ടെങ്കില് ഭയങ്കര ഉപകാരം ഫോട്ടോസ് ഒക്കെ എടുക്കാന് പെട്ടന്ന് സ്റ്റോറേജ് ഒന്നും നറയൂല്ലല്ലോ യൂസ് ചെയ്യാനും ഭയങ്കര സുഖാ
ഏതാണ് ഐഫോൺ ഏതാ
എന്റെ സെവന്റീന് ഇങ്ങൾത് ഏതാ
എന്റെ തേർട്ടി പ്രോ ആണ് തേർട്ടി പ്രോ മാക്സ് ആണ്
ആഹ് ആഹ് ആഹ്
ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ലെരു ഇതാണല്ലേ ഞാൻ അത് നോക്കി വാങ്ങിച്ചേ ആഹ്
ആഹ് നമ്മള് ഫോട്ടോ ഒക്കെ ഇട്ക്കണം ന്ന്ള്ള മൈൻഡുള്ള ആൾക്കാരാകുമ്പോ നമുക്ക് പിന്നെ ഫോണ് ഇ ഇപ്പാണെങ്കില് പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഏത് ഫോണിലും ഫോട്ടോ എടുത്താൽ കൊഴപ്പല്ലേനു
ആഹ്
ഇപ്പൊ ഐഫോണിലടുത്ത്
ആഹ് ഇപ്പ അതെന്നെ ഉള്ളു നോക്കുക ഐഫോൺ കിട്ടണം അതിപ്പൊ ഞമ്മടെ കയ്യിൽ ഇല്ലെങ്കിലും ഇല്ലോടത്തുന്നു പോയി വാങ്ങിച്ചിട്ട് എടു
വാങ്ങണം പിന്നാണെങ്കില് ഐഫ്‌ ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള ആൾക്കാർക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ഐ ഫോൺ ഉണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അങ്ങനെ ഒക്ക് - ഒക്കെരിതാ മൈൻഡും അങ്ങനെ ഒക്കെ ആണല്ലോ അപ്പൊ എത്ര ചെലവാക്കീട്ടും പൈസ ചെലവാക്കിയിട്ടും എല്ലരും വാങ്ങും
ആഹ് ഹാ ഉം എനിക്കുംതന്നെ ഐ ഫോണിന് ഭയങ്കര ഇതന് അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് അങ്ങനെ വാങ്ങിച്ച് തന്ന് അത് കംപ്ലയിന്റ് ആയാലാണ് പേടി
ആഹ് പൈ അതിന്റെ വാങ്ങിയ പകുതി പൈസ വേണം അത് നന്നാക്കാൻ
ആഹ് നന്നാക്കാൻ വേണം
ഉം ഇതിപ്പോ ഞമ്മള് സാധാ ഒരു ഫോണാണെങ്കില് നമുക്ക് അതിന്റെ പകുതി പൈസ പോലും വേണ്ടയും ല നന്നാക്കാന് പക്ഷേ നമ്മുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോക്ക എടുക്കാനും നമ്മക്ക് ഐഫോണ് തന്നെ വേണം
ആഹ് അത് വാണം ഇന്നോട് പറിം കേടു വര്ത്തര്ത് ആഹ് വാങ്ങിച്ചപ്പോ തന്നെ അതാ പറഞ്ഞത്
ആഹ് പേടി എന്തെ ആയാൽ
ഉം മോന് കൊടുക്കാനൊക്കെ പേടി ആണ് എനിക്ക്
ആഹ് ആഹ് എന്തെങ്കിലും ആയാ പിന്നെ നന്നാക്കാന് നല്ല പണിയാ പിന്നെ നിങ്ങൾ വീട്ടില് കൃഷിയൊക്കെ ചെയ്യലുണ്ടോ
വീട്ടില് മഞ്ഞൾന്റെണ്ട്, മഞ്ഞൾ കൃഷില്ലെ?
ആഹ് ആഹ്
വന്നോണ്ട്ക്ക്ണ്ട് ലേ കോള്.
ഇല്ല. ഇപ്പ വർക്ക് ചെയ്യുന്നോണ്ടിങ്ങനെ ഓരോരുത്തരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും, വർക്ക് ചെയ്യുന്നോണ്ട്
ആഹ് അങ്ങനെ
പിന്നെ പണിയൊക്കെ എല്ലും കഴിഞ്ഞോ? ഇങ്ങള് വൈകുന്നേരം ചായക്കൊക്കെ എന്താണ്ടാക്കല്?
ചായക്കൊക്കെ ഞങ്ങള് പൊറത്ത്ന്നാ. ഫുള്ളൊന്നും അങ്ങനെണ്ടാക്കലില്ല.
നമ്മളും അങ്ങനെ തന്നെ
ആ കൊല്ല ആഹ രാത്രി തന്ന്െ ചെിലപ്പോ പുൊറത്തുന്ന് ടൗണന്റെ അടുത്തായതുകണ്ട്ി
അ പിന്നെയാണ് നഞമ്മക്ക് എന്ത് ഓർഡർ ചെയ്താല ഇപ്പൊ കിട്ടുവല്ല നമ്മ
കിട്ടും കിട്ടും ആഹ
നമ്മള് നോമ്പിന്റെ സമയ ്പ പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി പോ കടികളൊക്കെ അപ്പൊ അത് കഴിഞ്ഞ നമ്മ വിചാരിക്കുന്നു നോമ്പ് കഴിഞ്ഞാലുംങ്ങന ഉണ്ടാക പക്ഷെത്രയല്ലോ അത് നടക്കൂല
ആ
പുൊറത്തുന്ന് വാങ്ങി കഴിച്ച അല്ലെ പുറത്തു പോയി കഴിച്ചു പോവയോ ചെയ്തു പോവും അത് രസാ ണല്ലോ പുൊറത്ത് പോയിട്ട് നമ്മള് വീട്ടിൽ ചായ ഉണ്ടാക്കാനൊക്കെ പറ്റുകണെങ്കിൽ പുറത്ത് പോയി ചായ അടിക്കുന്നത് വേറെ രസാ ാണല്ലോ എല്ലരേയും കൂട്ടി പോന്ന്
വീട്ടിന്ന് ഫാമിലി ആയിട്ട് പോവലുണ്ടോ
ആഹ് പോയേണ്ട എടുക്കാ എല്ലരും കൂടെപ്പൊ ഒത്ത കൂടിയാല് ഇതായിരിക്കും ചർച്ചതിന്നുന്ന ചർച്ചയായിക്കും അപ്പൊ ലാസ് ആ കസിൻസ് ക്ക ഞങ്ങൾ ആ ഒപ്പര ങ്ങനെ കൂടുമ്പോ ഏ ചർച്ച ആകെ സംസാരിക്കാണ്ടാവാ അത് തിന്ന ഇത് നല്ല രസമാണ് അങ്ങനത്തെ ചർച്ചയൊക്കെ അപ്പൊ അറാണ്ട് പുറത്തങ് പോയി പോവും ഒറ്റ മൈന്ഡ
ആഹ
നല്ല രസമാണല്ലോ അങ്ങനെയൊക്കെ പോവാന്
താത്തേ അനിയത്തി അങ്ങനെ ആരെല്ലും ഉണ്ടോ
ആഹ് താത്തയുണ്ട് അനിയത്യ ഉണ്ട്
ഏ
നിക്ക ആ രേ ലും ഉണ്ടോ
എനിക്ക് താത്തുണ്ട്
ഇപ്പൊ നിങ്ങളെ വീട്ടില്െ താത്തയൊക്കെ ഉണ്ട് ങ്ങളെ പുരെൽ നിങ്ങളിപ്പോ നിങ്ങള വീട്ടിലാള്ള് അതെ ആ അവിടെ ആരൊക്കെയ ഉള്ളേ
ഇവിടെ ഹസ്ബ ന്റിന് രണ്ടനി യ ന്മാരും ഒരു നാത്തൂനുണ്ട് ആടെ ന്റെൊക്കെ അത്ര ആ പ്രായം ഞങ്ങൾ അങ്ങനെ പൊറത്തു പോവും
ആ അങ്ങനെ ഒരു ഒരേ ഏജ്ള്ള നാത്തൂന ഉണ്ടെങ്കില് രസാണല്ലോ..
അ രസാ
എനിക്കുണ്ട് നാത്തൂന് നമ്മള് എന്റെ ഒരു വയസ്സിന് മൂത്തഏറ്റുള്ള
എന്താ പറഞ്ഞ
എനിക്കുണ്ട് നാത്തുന്
യ് എങ്ങനെ ങ്ങളെ അ പ്രായം
എങ്ങനെ
ഒരു പ്രായണോ
ഇല്ല എന്റെ ഒരു വയസ്സന് ങ് മൂത്തതാ
ആ
ഉ ഉം വേറെ എന്തക്ക
വെ റെ എന്തൊക്കെ ന്നാല്.. ഞാനേ പിന്നെ വിളിക്കാ ആ ഓക്കെ..